ഹലോ?
ക്കാപറ.
ഹലോ.
ആ എവിടാണ് ആ കേക്കണ്ട് കേക്കണ്ട് അവ ന്റെ പേര്ന്തായിരുന്ന്?
ജിഷ്ണ.
ആ ജീഷ്ണ ഞാനാത് വേ ജെ യ്ക്ക് പരം ഞാൻ ജെ യ്ക്ക് പകരം എസ്സാന്ന് വിചാരിച്ചിട്ടേ. തൂക്കവറിലൊക്കെ മറ്റേ ഈ ഇതിലിങ്ങനെ ശാലിനീന്ന് കാണ് നിപ്പ വിളിച്ച നമ്പർ മാറിപ്പോയോന്നാരിച്ച്.
ഇല്ലില്ലില്ലില്ല അത് അതില് അമ്മേടെ പടം ആ അതെ അതെ അതമ്മേടെ പേരില കെടക്കണേ. അത്കൊണ്ടാ.
ആ അതാ ചോയിച്ചേ ഉം ന്ന എന്താ കഴിച്ചേ? ഞാനിത് മറ്റേ എന്താ പറയ മ്മള് മൊ ഈ മൊഖത്തൊക്കെ നറച്ച് കുരു വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാ. എന്ത എന്ത്പ്പ എന്താപ്പാ അയിന് മോനഖത്തിടുവാ? ഇക്കാനും പോറത്തൊത്തൊരു സാധനം പറ്റില്ല നമ്മള് ഏ ഇങ്ങനൊന്നും രാവിലെ ഗ്രൗണ്ടിൽ പോവല്ലേ. ഗ്രൗണ്ട് പോവാപ്പ രാവിലെ അഞ്ചരാമ്പ എറങ്ങി നിക്കാ. അക്റ്റ് ചെയ്യൻ വേണ്ടി പോക അൾ വരു ഈുള് പൊടും മണ്ണക്കഴിച്ച നമ്മള് സോപ്പിട്ട് ഇങ്ങനെ കഴുകും പക്ഷെ എനക്ക് അധികം നമ്മള് ഈ ഡോക്ടറെ കാ സൺസ്ക്രീൻ ഉണ്ട് പക്ഷെ എനിക്ക് ആ് പരിപാലളിച്ചച്ച് പോലണ്ടോ തേച്ചാല് ഏതൊക്കെ ഡോക്ടർമാരെ സ്കിൻ ഡോക്ടർമാരെ കാണിച്ചിട്ടും അ തേക്കുമ്പോഴത്ത ഒരു പരിപളിച്ച പോലെ ഫീൽ ചെയ്യാം ഇപ്പൊ അതല്ല നിറയ കുരു വന്നിട്ട് ആഹ് അപ്പൊ എന്തേലും കയ്ൽുണ്ടോന്ന് അറിയാൻ വി വിളിച്ചോ
ഹോം റെമഡീസ് എന്ന് പറയുമ്പോ ഇപ്പം ഇവിടെ നമ്മളെണ ച മതി കാപ്പിപ്പൊടിയില്ലേ കാപ്പിപ്പുൾ ആഹ് ബ്രൂ ബ്രൂ ബ്രൂവും മറ്റേ ബ്രൂവിനകത്തു പഞ്ചസാര ഇട്ടിട്ട് മറ്റേ ഒരു പകുതി തക്കാളി എടുത്തിട്ട്െ നീര് പിഴഞ്ഞഴിക്കാം
തക്കാളി മൂത്തിന മോശ പറ്റുവോ തക്കാളി ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറാന്ന
ഇലില്ലില്ല തക്കാളി സൂപ്പറാണ് മോത്തിന് ആ അടിപൊളി സൂപ്പർ ആണ് കണ്ട് തക്കാടി അപ്പൊ തമ്മള അത് ആന്നിട്ട് അപ്പം നീ പഞ്ചസാരയുടെ ആ തരിൊക്കെ ഇണ്ടാവല അപ്പൊ നമ്മള് ഒത്തിരി ഇതാ സ്ക്രാച്ച്നടക്കല്ല ചെറിയൊരു പ്രശ്നറിലൊന്ന് ഉള്ളൊന്ന് റബ്ബ്യ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അതൊന്ന് ഉണങ്ങും വരെ വെക്കാ
ഞാൻ ഇത്ണ്ട് മറ്റേ കോഫിൽ തന്നെ പിന്നെ എന്താ പറയുക തേൻ നമ്മളുടെ ഈ പഞ്ചസാര് തരി ഇട്ടിട്ട് നന്നായിട്ട്ങ്ങനെ
ആ ഈ സൈം തന്നെ തക്കാളിക്ക്മാരം തേന്
ഓ ഓ ഓ അങ്ങങ്ങനെ
വ്യത്യാസം അതേല്ല വ്യത്യാസം എന്നിട്ട് എന്തേിലും നുതി കഴുകി കളയണം
ആര്ത് നമ്മൾ ഈ ചൂടോണ്ടേകേകു കുരു വന്ന് താരം വന്ന പിന്നെ ഫുൾ കുരുവ. ഒന്നും പോക്കേണ്ട
ആണല്ലേ. താരനുണ്ടോ?
ആഹ് താരം കോർ മുടി മുടിണ്ട് കോർച്ച് അപ്പം ആദ്യം ഈ ഈ സ്കിൻ ഡോക്ടറൊക്കെ വെ ഇ വല്ലാണ്ട്ത് കൂടിയപ്പഴേ വല്ലാണ്ട് കൂടിയ ദേ ദേഹ തൊക്കെങ്ങനെ ഭയങ്കരായിട്ട് ചൊറി ചൊറിയാനൊക്കെ ങ്ങനെ വരും. അങ്ങനെ പോര് കാണിച്ചപ്പോ ആഹ് ഡോക്ടർ പറഞ്ഞത് മുഖത്ത് മുഖക്കുരു അല്ല അത് താരൻ വന്നിട്ട് താരന്റെ കുരു തിയാണ് മുഖത്തോട്ടു ഇങ്ങനെ വരുന്നതാണ്. തലെ നമ്മള് തല ആഹ് തലെ താരന്റെ ട്രീറ്റ്മെന്റ് എന്നട്ട് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് ഈ യടുത്ത് ചെ എടുത്തു. എട്ത് കഴിഞ്ഞനേഷ് പക്ഷെ എന്ന്‌ വെച്ചാ ഒരുതരം സാലിച്ചിട് ലിക്ക്‌ട് ആസിഡ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഷാമ്പു തന്നെ ആ ഷാമ്പൂ തേച്ചിട്ട് മുടിയെല്ലാം പൊഴിയ മുടി എല്ലാം കൊഴിയും ചെയ്തു മുടി നല്ലോണം നല്ല- ആഹഹ് അതെ നരയ്ക്കാൻ തൊടങ്ങി അപ്പ പിന്നെ ഓരോ മാസം കൂടുമ്പോഴാണ്- ചെന്നപ്പോൾ അടുത്ത മാസം ആകുമ്പോ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് മുടി നന്നായിട്ട് നരക്കുന്നുണ്ട് നന്നായിട്ട് കൊഴിയുന്നുണ്ട് പ്പ അവോ അത് നമ്മളത് പോവാനുള്ളത് കെമിക്കലാണല്ലോ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കണത് അപ്പോ അ - നമ്മള് തലയില് തേക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക്‌ ആയിട്ട് കുറേ മുടി പൊഴിയും അത് കോഴിഞ്ഞിട്ട് ലെവൽ അങ്ങ് കൊഴിഞ്ഞ് പൊഴിഞ്ഞ് ലെവല് ആവുമ്പോഴുതേന് അത് മൊട്ട ആവൂലെ പിന്നെ ഞാൻ - ഞാനത് നിർത്തി പിന്നെ നമ്മള് - താളി ചെമ്പരത്തിന്റെ താളില്ലേ ചെമ്പരത്തി എല ഇല്ലേ ചെമ്പരത്തി ആ ഏത്
അരി വെയ്പ്പ് ഒരു തലേ ദിവസം വസം വൈകുന്നേരം ഒക്കെ ആവുമ്പോത്തേനും തെള തെളപ്പിക്കാൻ വെക്കണം അപ്പൊ അത് നല്ല തീയ് ഇ - ട്ടു പോരുക കേട്ടോ പിറ്റേ ദെവസം ആകുമ്പോ അത് നല്ല പോലെ വെന്ത് ഇതായിട്ടിരിക്കുവല്ലോ എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഒരു രു ആഴ്ച അടുപ്പിച്ച് തല കഴുകിയാ മതി
ആഹ് ആത് ഞാൻ കേട്ടിട്ടുണ്ടോ ഏത് യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് ഉം ഞാൻ അങ്ങനെ- ച്ച തെ റ്റത്തില്ല ചെമ്പരത്തിന്റെ ത ഇലയും പൂവും കറ്റാർ വാഴയും എല്ലാ എല്ലാം കൂടെ കഴുകിയിട്ട് അ അരച്ച് ആയിൻ്റെ കൂടെ- ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഇടും എന്നിട്ട് അരക്കും എന്ന് - ചായ ചായ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മള് ചായപ്പൊടി കലക്കിയിട്ട് ച അ തന്നെ അതും കൂടി കൂടി ഇത് അരച്ച് തലയിലിടണം നന്നായിട്ട് മാറും ചെയ്യും, നല്ല ഇതും നല്ല മുടിക്ക് നല്ല തിക്ക്നെസ്സ് വെരും പക്ഷെ നമ്മളിങ്ങനെ ഗ്രൗണ്ട് പോവുമ്പോ പിന്നേം പഴയതുപോലെ ആവാണ്
അതേല്ലേ അതെ എന്നുവെച്ചാ ഈ ഗ്രൗണ്ടിലൊക്കെ പോയി വർക്കിയിമ്പോ ഫുള്ള് പൊടിയല്ലേ
ആ അത് കുളിച്ചാലും അയിന് ഡെയിലി ഷാമ്പു തേയ്ക്കാനും പറ്റില്ലല്ലോ മുടി പൊട്ടിപ്പോവലും നല്ല നല്ല മുടിന്ന് പറഞ്ഞാ നല്ല മുടി ഇണ്ടായിന്നു, ഡെലിവെറിയൊക്കെ കഴിഞ്ഞപ്പോ ഏഹ് നന്നായിട്ട് മുടി നന്നായിട്ടു അല്ല പിന്നെ അത് പെട്ടെന്നാണ് നമ്മള് ഏഹ് എന്താ തൈറോയ്ഡ് പോലത്തെ സംഭവം വന്നിട്ട് എല്ലാം മുടി ഒറ്റൊരു ദിവസം ഒരു രണ്ടാഴ്ചനെ കൊണ്ട് മുടി ഒരു ഒരു സഞ്ചി നറയെ മുടി കിട്ടി അത്രയ്ക്കും ഉം ഉം മുടി കൊഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ മുടി ലെയറില്ലേ ലെയറടിച്ച്
ആഹ്
ലെയർടിച്ച എന്നുച്ചാ അത് കോല് പോലെ നാല് സൈഡ് നല്ലത് എന്തിലൊരു ഒരു വെ വെറൈറ്റി ആയിക്കോട്ടെന്നോർത്തിട്ട്
ലെയറടി ഞാനാണെ കൊണ്ട് സ്മൂത്ത് ചെയ്തു സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞപ്പണ്ടല്ലാ മുടി ചെറിയ ചുരുള ഉണ്ടോണ്ടാണ് സ്മൂത്ത് ചെയ്തത് ദൈവമേ സ്മൂ ചെയ്തു കഴിഞ്ഞപ്പം ഇല്ലേ ഉള്ളള് മുടി മൊത്തം പോരെയും ചെയ്തു ഒരു നാലഞ്ചു മാസം കഴിയുമ്പോ ആ ചുരുണ്ടേ
ആ ഞാൻ സ്മൂത്ത് ചെയ്തിട്ടില്ല ആ എനിക്ക് സ്മൂത്ത് ചെയ്യാ സ്മൂത്ത് ചെയ്യുള്ള ചോദിച്ചപ്പോൾ അതിന് എത്രയാ പത്തായിരം പറഞ്ഞു എന്നോട് പ പത്തായിരം
ആ മുടിള്ള കാരണം എൻ്റെത് ആറായിരമായിരുന്നു
ആ എന്ന് എന്നിട്ടാ സ്മൂത്ത് ചെയ്തത് കൊറച്ച് കാല
ആ ഒരു ഒരു വൺ ഇയർ ഒക്കെ നിക്കൂടാ വൺ ഇയർ നിക്കും പക്ഷെ നമ്മളുടെ ഈ മേളിന്ന് മു മുടി വളർന്നു വന്നോണ്ടിരിക്കയല്ലേ
ആ
ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ മേളിന്ന് ചുരുണ്ട് തുടങ്ങും വളർന്നു വന്ന മുടി താഴോട്ട് നല്ലപോലെ കിടക്കും
അപ്പൊ നമ്മളൊരു ആറു മാസം കൂടുമ്പം വീണ്ടും ചെയ്തോണ്ടിരിക്കണം മേളീന്ന് മാത്രം
ഓ
പിന്നെ ആറായിരം രൂപ ഇതിന് ചെയ്തേന് മാത്രം പിന്നെ ഷാമ്പൂ കണ്ടീഷണറ് ഇതിന്റെ സ്പെഷ്യൽ ഷാമ്പൂ കണ്ടീഷണർണ്ട് ആ നാല ദിവസം കൂടു ടുമ്പഴക്കെ നക്കാവൊള്ളൂ പിന്നെ ഷാബൂ കണ്ടീഷ്ണറ് സെ റൗണ്ട് പിന്നെ ഒന്നര മാസം കൂടുമ്പോ എല്ലാം ഒന്നര മാസം കൂടുമ്പോ പോയി സ്പാ ചെയ്യണം
ഓ എന്താ ഈ സ്പാന്ന് പറയുന്നെ നമ്മളെ തല നന്നായിട്ട് കഴുകി സോപ്പിട്ട് ഒരു കോഴിക്ക് അവരന്നെ കഴുകി അവരന്നെ വൃത്തിയാക്കി അവരന്നെ ഒണക്കി തരുന്നാണ് അവസ്
ആഹ് സ്പാ അത്‌ നല്ല പ്പിട്ട് കഴുകും കഴുകി കഴിഞ്ഞിട്ട് ഒരു സ്പായുടെ ക്രീംമിണ്ട് അത്‌ നമ്മുടെ മു ഇ നല്ല കട്ടി വരാനായിട്ടൊരു ക്രീമാണ് അത് തേക്കും അത് ഫുള്ള് തേച്ച് ഒരൂ അരമണിക്കൂറ് നമ്മൾ അത് തേച്ചിരുത്തും അത് വെച്ചിരുത്തി അത് കഴുകി വാഷ് ചെയ്ത് പിന്നെ ഒണക്കിത്തരും അപ്പൊ നല്ല ഭംഗിയായിരിക്കും മുടി കെടക്കണ കാണാൻ നല്ല രസവാ എനിക്ക് അത്ര ഉള്ളില്ലാത്ത കാരണം എനിക്ക് എന്റെ പായ്ക്ക് അഞ്ഞൂറ് രൂപക്കെ വരുള്ളു
നീളം അത്യാവശ്യണ്ട് ന നടുവരെക്കെ ഇണ്ട് ഒത്തരില്ല
എനിക്ക് നല്ലോണം നീളോം ഉള്ളും ഇണ്ടേരുന്നു ഇപ്പൊന്നുല്ല
ഒന്നിങ്കി
ആഹ്
ആഹ്
എനി മുടി ചെയ്യണം ഒരു ഫേഷ്യൽ ചെയ്യണം ത്രെഡ് ചെയ്യണം പിന്നെ അടുത്ത മാസം ഓണോക്ക അടുക്കാറാവുമ്പ ഹസ്ബൻഡ് വരും
ആഹ് ആഹ് അത് ഞാനങ്ങന അധികം ബ്യൂട്ടി പാർലർല് അല്ലെങ്കി ഇങ്ങനെ ഒന്നും പോവില്ല ഞാനാകെ പോണത് ഈ മുടിയൊന്നു ഇതാക്കാന്
ഞാനും പോവാറൊന്നു ഇല്ല ഞാന് ഇപ്പ ഈ എട ടയായിട്ട് പിന്നേം ഇത് കണക്ക് ഇത് ചെതല്ലോ ഇത് ചെയ്ത് കഴിയുമ്പോ ഇത് നമുക്ക് മെയിന്റയിൻസ് ചെയ്യാതിരിക്കാൻ പറ്റൂല്ലടാ കാരണം നമ്മള് പത്ത് പതിനയ്യായിരം പതിനായിരം രൂപ മൊട‌ക്കി ചെയ്തതല്ലേ അപ്പ നമ്മള് മെയിന്റൻസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ മുടി ഇങ്ങനെ ആയി പോവും അപ്പ നമ്മളൊരു ആറു മാസം കൂടുമ്പോ ഒരായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നമ്മൾ ഇത് ചെയ്യും നല്ല പോലെ പൊഴിയനെണ്ട് ഓൾറെഡി ക്കും നല്ല പോലെ പൊഴിയണെണ്ടാര്ന്ന് അതുകൊണ്ട ഇത് ചെയ്തത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പൊഴിയണൊണ്ടോന്ന് ചോയ്ച്ചാ പൊഴിയണൊണ്ട് എന്നാലും കൊഴപ്പവില്ല പിന്നെ എന്റെ മുടീന്ന് പറഞ്ഞ ഇല്ലെ പെട്ടെന്ന് ആഹ് സ്മൂത്ത് ആയിട്ടുള്ള എന്റെ മുടി പെട്ടെന്ന് ചട കെട്ടണ മുടിയാ നമ്മളിപ്പ ചട ഫുള്ള് തീർത്തിട്ടട്ട് നമ്മളത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പ എന്റെ മുടി വീണ്ടും ചട കെട്ടും
ശൊ എന്റെ മുടി എല്ലാം പോയി ഇതിപ്പം ഒന്നുല്ല മുടി ഉള്ളൊന്നുല്ല പഴയ ഉള്ളൊക്കെ പോയി നേരത് സങ്കടം ആകും ത്ത് എടുത്തു വച്ച മുടികാണുമ്പോ ഇപ്പ തന്നെ രണ്ട് അലാളെ തലേല് വെക്കാള്ള മുടീണ്ട് അത്രയും മുടി കൊഴിഞ്ഞിട്ടിണ്ട് ഉം
ഏഹ്
വേറെ
ഉം ഇനീപ്പ അവിടെ എവിടെങ്കിലും ആഹ് ഞാൻ നിക്കണ വീടിനവടെടേലും ആണോ
ഇവടെ വരും മുടിയുണ്ടോന്നൊക്കെ ചോയ്ച്ച് തമിഴൻമാരില്ലേ
ആഹ് അത് പക്ഷെ വീട്ടിലോട്ട് ചെലെ ഏരിയയിലും എവരെ അതു ചെലെ സ്ഥലങ്ങളിൽ മാത്രം ന്നമ്മൾ അങ്ങോട്ടൊന്നും ആരും കാണണംന്നില്ല വീട്ടിലോട്ട് ഇങ്ങനെ വീട്ട്‌ല് വന്ന്ട്ട് കൊണ്ടോണല്ലേ?
ആഹ് അവര്വന്ന് കൊണ്ടോവും പൊഴി അത് വെട്ടിക്കളഞ്ഞ പൊടിയല്ല അവർക്ക് പൊഴിഞ്ഞു പോയ ഇല്ല നീളമുള്ള മുടി വേണം അങ്ങനെ വണ്ടി നൂറ് ഗ്രാമിന് എങ്ങാണ്ട് ആ നൂറ് ഗ്രാമ ആമിന് എഴുപത്തഞ്ച് രൂപ എൺമ്പത്തഞ്ച് രൂപ അങ്ങനെങ്ങാണ്ട്
അങ്ങന യൂട്യൂബ് കണ്ടി പക്ഷെ ഇവിടേക്ക ഒന്നുംങ്ങനൊ കിട്ടില്ല വരുമോ അവര്ഒരു
അതനിക്കറിഞ്ഞൂടാ അതട ഇവിടെ ഇവിടു ഹെയർ എക്സിഡന്റ് ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ നമ്മള് ഓരോ ന നമ്മളല്ലേ ഇങ്ങനെ ഭിത്തിൽ എവിടെയെങ്കില സെല്ലോട്ടെ പോലെ ഒട്ടിച്ചെക്കണം
ഉ
അത് നമ്മൾ ഓരോ കുടിയായിട്ട് എടുത്ത് അതില ഇങ്ങനെ തൂക്കി നമ്മുടെ മുടി കണക്ക് തന്നെ ആക്കി വെക്കണം നമ്മള് ചീവി നല്ല സെറ്റ് ആക്കി ഇത റബ്ബർ ബാൻഡ് ഇട്ട് അങ്ങനെ അവർക്ക് കൊണ്ട കൊടുക്കണം അല്ലാതെ നമ്മള്ഈ ചരുട്ടി വെച്ച മുടി അവർക്ക് മനക്കേടല്ല അവ അ അഴിച്ച അങ്ങടെന്നും ചെയ്ട്ടല്ല ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവര ഒന്ന് എടുത്തോണം ഹ ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഒറിജിനൽ മുടി കൊണ്ടാണല്ലോ അവരത് ചെയ്യണത്
അ ശരി അവിടെ ക്യാൻസർ പേഷ്യന്റൊക്കെ ഉ നമ്മളിപ്പോ മറ്റേ രേണു രേണു സുധി ന്റക്കെ കേട്ടിട്ടില്ലേ